ആഹ എന്താ വർത്താനല്ല വർത്താനം ഇങ്ങനെയൊക്കെ
ആഹ ഈപ്പ അണക്ക് ഇപ്പളേയില് അനക്ക് ഇപ്പളേയില ഒന്ന ഓർമ്മ കട്ടിയല്ലോ വിളിക്കാനേ അറി
എന്റെ മോള് എന്റെ മോക്ക് സ്കൂൾക്ക ഓയിസ് ഇടാനൊക്കെ ഉണ്ട് പിന്നെ മലയാളത്തിലും ഇംഗ്ലീഷിലും പിന്നെ അതേമാർക്ക് സ്കൂളത്തെ മദ്രാസിലെ എഴുതി വിടാനൊക്കെട്ടെ ഞാൻ പറഞ്ഞഞ് മോളോടെ എഴുത് കഴിഞ്ഞിട്ട് വരാ ജാ പോത്രരാാക്കക്ക റെഡിയ കൂടെ അവർക്ക് പഠിക്കണംന്റെൊക്കെ ടൈമല്ലേ അപ്പൊ ഒക്കെ നമ്മള് പഠിച്ച മൈൊന്നല്ല അല്ലക്കം
ആഹ് ഇപ്പൊ പിന്നെ പ പയെ പോലെന്നു അല്ലല്ലോ ഇപ്പൊ ഞമ്മള് ന്നർഞ്ഞാല് അതെ അമ്മക്കാ ഇന്തെ വെല്ല്യെ ചൂടൊന്നുണ്ടാവൂല്ല പഠിപ്പിന്റെ കാര്യത്തില്
ആഹ് ഇപ്പൊ ഞാ അന്നുംല്ലേ ഞമ്മക്ക് ഫോണുല്ലേ ഇപ്പൊക്കെ ഫോണല്ലേ ഇപ്പൊ പഠിക്കാൻ തന്നെ ഫോൻ വാണം ഞമ്മുക്ക് ഫോണ് പോലും വാണ്ട ഞമ്മക്കൊക്കെ ബുക്കും നോട്ട് ബുക്കൊക്കെ ഇപ്പൊ കുട്ട്യാക്ക് ഫോൺ ഇല്ലാതെ എയ്താനും പൊള്ളൂ ഒക്കെ വാട്സേപ്പിൽ ഇങ്ങനെ വി ടല്ലേ
അപ്പൊ ഞമ്മക്ക് ഫോണ് ഞമ്മക്ക് ഫോണ് കിട്ടിക്ക്ണെന്നാ നമ്മളെ ക ല്ല്യാണം കൈഞ്ഞിട്ടല്ലെ പെണ്ണേ അമ്മക് ഫോണി
ഇക്ക് കല്യാണം കീഞ്ഞിട്ടും ഫോ കിട്ടീട്ടിയ എന്റെ മോനെ എൽ കെ ജീല് ചേർത്ത് എൽ കെ ജിയ അല്ല യു കെ ജി ഒന്നാം ക്ലാസൽ എത്തിയി ഇടക്ക് പോങ്ങട്ടിയോ അതന്നെ ഇത് ടച്ചല്ല ച്ച് ഫോണ്
ആഹ് അപ്പൊ എന്റെ മാപ്പളക്കന്നെ എന്താ വിൾച്ചണ്ട ആവശ്യൊന്നുണ്ടാവ്ലില്ലേ
അന്റെ മാപ്പള മൊബൈൽ ഷോപ്പിലേ നിന്നട്ടേരുന്നു കഥ
ഇങ്ങിട്ടാണ്പ്പ ആ ശെരി അനക്ക്
ഏ ഇൻ്റെ ഇൻ്റെ മാപ് ഇതേ ഞങ്ങള അൽവാസീലേ എത്ര പേരേനി രണ്ട് പേരേല് പിന്നെ ചാടി പൊയ്ക്ക്ണ് ചാടി പൊയച്ചാല് വേറെ ആ
ആഹ് അതല്ല അതല്ല ഇൻ്റെ മാപ്പ്ളെ ഇൻ്റെ ഇന്റെ കാക്കി അന്റെ കാക്കി ഒ രേ ട്ടൈ പാണ് എന്താ പറയാൻ കാരണം ന്നോ ഏ പൊന്നാര മളേ ഇവരെ റൂമി ലെയ് ഇൻ്റെ കാക്കാനെയ്റ്റൊ ഇൻ്റെക്കാൻ്റെ റൂമില് ഒരു ഒ ആ ഒരു തൊണൾൺക്കാരണ്ട്ട്ടോ തുണക്കാരന്റെ പെണ്ണിങ്ങള് ഈ നാട്ടില് എന്തോ എന്താ ചാടിപ്പോയി അയില് ഇയാള് ഇതിണ്ടർഞ്ഞോക്കുമ്പോ ഇയോള് ഭയ്ങ്കര എന്ത് ഗൾഫിലിക്ക്ണോൽക്ക് ഭയ്ങ്ക്ര ടെൻഷ് ല്ലേ അപ്പൊ ഉം പാവല്ലേ അതിൽ ഇയാൾ കഞ്ഞിട്ടും ഭയങ്കര തിരക്ക അൽ എന്റെ മാപ്പ അപ്പഴും പിന്നെ വേറരു കൂട്ടുകാരന ഉണ്ടായിുന്ന അതുകണ്ട് അതി ഇടങ്ങാറായി കാരണം എന്താന്ന്ഞ്ഞാല് ഇയാൾ മരിക്കും എന്നൊക്കെ പറയാ അപ്പ കടക്കാനും ഇരിക്കാനൊക്കെ പേടി അടിയാല റൂമിൽ എന്തേലും കാട്ടിയല് പിന്നെ ആ
ശമായി സ്നേഹിക്കുമ്പോളേ അങ്ങനെ
ആഹ ആഹ് അതില് അങ്ങനെയൊക്കെ തോൽ ഇതു ബേജാറായിട്ട് വൈന്റെ മാപ്പിളയും കരയായ അയാളും കരയാ തോരകാരനും കര ആകപ്പാട് കരച്ചിലിണ്ട് അപ്പൊ ഇന്റെ ചറ ആരും മരച്ച എന്താ പെണ്ണുങ്ങൾ ചാളിപ്പിക്ക അത്രയും ആഹ അപ്പ പറ അത്രയും സ്നേ അത്രയും സ്നേഹിച്ചിട്ട് അങ്ങനെ എങ്ങനെ ചാടിപ്പോയതുംല്ല നാട്ടേരൊക്കെ പാട ചാടി പെയക്കല്ല വീട്ടേക്ക് വന്നിട്ട് നാട്ടേരൊക്കെ പാട പടിച്ചിക്കുകന്നക്കെ പറിട്ടാണ് ഏ അങ്ങനെതായിട്ടും അളെ ഇതാക പ്രശന നായി പിന്നെ അതിന് അത് പിന്നെ ആയാല വേറെ പെണ്ണൊക്കെ കട്ടിയത് സായിട്ട്
ആ അത് ഇതന്നെ നമ്മൾ ഈ ആത്മാർത്ഥമായി സ്നേഹിക്കുമ്പോളാണ് അങ്ങനത്തെ ഇത്ര പ്രശ്നമാണ് ഈ ആണുങ്ങൾക്ക് ഈണുങ്ങളുടെ സ്ഭാവം അങ്ങനെയാണ് ആത്മാർത്ഥമായി സ്നേഹിച്ചാൽ ഈ പെണ്ണുങ്ങൾ അദ്ദേഹം ചെയ്താൽ ആണുകൾക്ക് സൈക്കൂല പെണ്ണുങ്ങളെ കോട്ട ടീമാണ് ആണ് ങ്ങളെ പെണ്ണങ്ങൾക്കത്തത്തിന്റെ മാപ്പ പിന്നെ അവർ വെണ്ണക്ക് തലച്ചോറി കാരണംമ്മ
അയിൽ എന്ത് ചെയ്തുക്കണ നോയി ഇങ്ങനെയൊക്കെ ആയോക്കുമ്പോ ഇതിനടി എപ്പൊ വിളിച്ചാല് ഫോൺ എടുത്തിട്ടില്ലെങ്കിൽ വേജാറ് എന്താ പിന്നെ പ പന്ത്രണ്ട് മണി പത്ത് മണി പിന്നെ ഫോൺ എടുക്കാൻ പറ്റൂല ഓൺലൈനിൽ കാണാൻ പറ്റും പറ്റൂല്ല ഏ പിന്നെ കടന്നുറങ്ങണം പിന്നെ പിന്നെ പിന്നെ അതിന്റെ പുറത്ത് ആഹ് ഇന്റെ കാക്ക ഇന്റെ ക്കന്നെ പിന്നെ എങ്ങോട്ട് പോ പോകുമ്പോ ഒറ്റക്ക് പോകാൻ പറ്റൂല എന്താ ഓരോടോഷെന്നെ സ്ഥിരം വിൾച്ചാൻ പറ്റൂല അങ്ങനെ ആ ആ ഒരു ഓട്ട്റോഷന്റെ സ്റ്റി രം വിൾച്ചാൻ പറ്റൂല അങ്ങനൊക്കെല്ലെ പ്രഷ് ങ്ങള് ഏതായാലും ഇപ്പ ആക്കല്ലംദില്ല ആ ഒരു ഞാൻ പറയ അയാളെ പെണ്ണുങ്ങള് അങ്ങനെ ചെയ്ത്കുണിച്ചിട്ട് എല്ലാരും അങ്ങനെ ചെയ്യൊ ങ്ങൾ ക്കന്താ ങ്ങക്ക് തൂര സുഖല്ലേ ന്നൊക്കെ പറയും
ഞാന അതന്നെഞ്ഞേ ഒരുരൂട്ടുകാര അങ്ങനെ്യിച്ചിട്ടിപ്പ ഞ നമ്മള ഇപ്പൊ അങ്ങനെ ചെയ്യണം എന്നുണ്ടാ
ആ ചെയ്യോ ആ പറ പറഞ്ഞു അല്ല അപ്പത്തെ കാലണന്ന് അറക്കാ ആഹ് എനിക്ക് കേക്കുമ്പോ പിരാന്തി വ
അതന്നെ ഇനക്കോ അങ്ങനത്ത തന്നെയന്ന് ഞമ്മക്ക് അങ്ങനെ ഞമ്മളും കൂടിതാക്കിട്ട്ള്ള ഒരു ഒരു കുത്ത്ണ വർത്താനാണതെ
ആ നമക്ക ക കേട്ടാ തന്നെ ആകനെ തള
ആഗതാ ഞാൻ എക്ക് ഈറന്
ആ അപ്പൊ ഞാൻ പറയും ഞാ ഈ അപ്പൊ പറയും പെണ്ണുള്ങ്ങൻ തന്നെകാരം അപ്പൊ അപ്പൊ പിന്നെ ഓള് ചേതീനെന്തിനമ്മളെ പറയ്ണ്
ആ അതന്നെ ന്റെ കാക്കി അങ്ങത്തന്നെ മറച്ചില് പെണ്ണുങ്ങള് ഞാൻ പറ്ഞ്ഞ് പെണ്ണുങ്ങള്ച്ച വെല്ല്യേ പെണ്ണുങ്ങളുപ്പങ്ങനെണ്ടാവോ
ആ പിന്നെ അയിന്റെ മുന്നേ പറയുന്ന ഇമ്രഖാൻന്റെ പെണ്ണുങ്ങൾ നല്ല സ്നേഹമാണ് അ എപ്പോഴും ഒരു ഒരൊയിവ്ലോത വിളിയോട് വിളിയക്കാര കണക്കാണെങ്കിലോ അത് വിളിച്ചെടുക്കാനൊന്നും കൂടി ഇല്ലാറി ഇങ്ങിട്ട് ഇത് പോയിന്ന് പറഞ്ഞപ്പ പ്പൊ ഞാ പറിം പ്പ എങ്ങനെയുണ്ട് അങ്ങനെ സ്നേഹിച്ചല അങ്ങനെ സ്നേഹിച്ചോല് എ കള്ളത്തര ഉണ്ടാവുകൊണ്ടാണ് ഞാന് കള്ളത്തരല്ലലിക്കാണ് സ്നേഹം കൂട്തല്ണ്ടാകാന്ന് അതുകൊണ്ടല്ലപ്പോ ആ പർ- ങ്ങളല്ലപ്പന്നലെ മ്ഞ്ഞാന്ന് പറ്ഞ്ഞത് ഓള് നല്ല വ്ളിയാണ് ന ല്ല നോട്ടാണാ കാക്കൂനേന്ന് ന്നിട്ട് പിന്നെ ഓള് പോവും ചെയ്തുന്നർഞ്ഞ് അപ്പൊ അത് ഏറിയലായിട്ട്ല്ലോൽ ഇങ്ങനെയൊക്കെ തന്നെ കറ പണിയ ആകെ തിരക്കും അടുക്കള പണിം കാര്യങ്ങളൊക്കെണ്ടാവും അയി ഇടയിലൊക്കെ പണികൾ ഒര്ങ്ങിട്ടൊള്ളു വരിഅ നിങ്ങളെ പോലെ മറ്റേ കള ഇത്രല്ലോല്ലേ പോലെ പോലെ ഇങ്ങനെ ഫോൺ മരിക്കൊന്നുംല്ലന്നൊക്കെ പറഞ്ഞ് ഞാാനിങ്ങനെ പറയി
ആഹ് ഇന്റെ കാക്കക്കോ അങ്ങത്തന്നെണ്
ആഹ്
ഉം ഇപ്പോ ഇങ്ങള് അറിഞ്ഞ മാതിരി കൊഴപ്പൊന്നില്ല ന്നിട്ട് ഇന്റെ മോനൊക്കെ പടച്ചോനെ അ ഞമ്മള് പഠിച്ചത് മായിരി അല്ലല്ലോ ഇന്നതൂ ഇന്റെ കുട്ടി സ്റ്റോറിയിലെ ചേർത്ത് മൂന്നര വയസ്സ് ചേർ പക്ഷെ മോടിച്ചറയതൊ ബുക് പരേക്ക് ഒന്ന് കൊടുത്തേക്കൂല എന്നാലും എന്തേലും ഒന്ന് ചോദിച്ചാനോ കുടിച്ചാനോ വാട്സആപ്പ് കിട്ടലല്ലേ ഇപ്പോ ആ ടീച്ചറ് എന്തൊക്കെ പഠിപ്പിച്ചോ പിന്നെ ഇതെങ്ങനെ പറയാം അതൊന്ന് ചെല്ലി താട്ടിക്ക എന്നൊക്കെ പറ ഞമ്മക്ക് എന്നിട്ട് കുട്ടിക്ക് ഡയറിയിൽ എഴുതി കൊടുക്കല ടീച്ചറ് ആഹ് അങ്ങനെ ഇന്ന് തോന്നിട്ട് ഒന്നാം ക്ലാസ്സൽ എത്തില്ല അതും സ്ച്ചോ എന്നും എന്റെ കുട്ടിക്ക് എന്നും ഡയ എഴുതി മുട്ടട അല്ലേ ഞാൻ ടീച്ചർക്ക് അങ്ങട്ട വിളിക്കും അങ്ങനൊയിട്ട ഞാൻ എന്നിട്ട് ഒരു സം ഞാൻന്റെ കാക്കാണ്ട പറഞ്ഞേ നിങ്ങക്ക് ഇതിന്റെ ബുദ്ധ ബുദ്ധിമുട്ടന്ന അറിയില്ല പിന്നെ ഇന്റെ കാക്ക ആട്ടക്ക് വന്നപ്പോൾക്കെപ്പൊ കൊറ മതാക്കി ആ ഇത് ഇപ്പൊ ഒരു കൊറച്ച് ബുദ്ധിമുട്ടാ ട്ടാണ് ഇവക്ക് കുട്ടിയ പഠിപ്പിക്കാൻ എന്നാലും ഇങ്ങളോട് പറയാൻ ഞാൻ എന്റെ കുട്ടിക്ക് ഫസ്റ്റ് ടോപ്പറ ഞാൻ വാങ്ങിച്ചന്ന് എന്റെ കുട്ടിനെ കൊണ്ട്
ഈ ഫോണും ഇതൊന്നും ഇല്ലിയാതെ ഞാൻ എന്റെ കുട്ടീനെ ആ ടോപ്പ് ടോപ്പർയിട്ട് ഞാൻ വാങ്ങിചെന്നേ ന് എന്റെ കുട്ടിക- അതിന്റെ അല്ല കൂട്ടിനെ എല്ലാം പഠിപ്പിച്ച ആ അത് അപ്പ ടീ ടീച്ചർമാർക്കൊ ഒരു പറച്ചിലാണ് മീറ്റിങ്ങന് ചെന്നാല് ഫോണും ഇതൊന്നുംല്ലാതെ കുട്ടിനെ പ്പിച്ച് ടോപ്പർ ആക്കിക്കണ ഞാനൊരു എനിക്കൊരു കിത് മറ്റ സ്കൂള ഇനിക്കൊരു താനെ ഇന്ന് ആ ഇവരെ സ്കൂള ഇനിക്കൊരു സ്ഥാന ഇല്ല ഇനിക്ക് ഭയങ്കര അതായിരുന്ന
അല്ലെ അതൊക്കെ ഒരു കഴിവ് തന്നെയാട്ടോ മൂന്നര വയസ അല്ലെ അതല്ലടി മൂന്നര വയസ്സായിട്ടല്ലേ കുട്ടികെ ആ കുട്ടി കുട്ടിനെ അങ്ങനെ പഠപ്പിച്ചില്ലേ അങ്ങന എടുക്കണെങ്കിലേ
ആഹ അതേ പറഞ്ഞ മൂന്നര വയസ്സില് ചേർക്കണ അൽഭി ചറൽ ചേർത്തത് അന്റെ മോനെ
അത്ര ചെറുതിലൊക്കെ ചെർത്താല വേഗം പടീന്ന് ശരിന്നെയണല്ലേ ആഹ വേഗ അത് എന്താ അങ്ങനെ ഓരോന്ന് ഇങ്ങനെ മനസ്സിലേക്ക് എന്താ ആത് ചെല്ലുന്ന ടൈം ആണ് ആ ടൈമൊക്കെ അത്
ഇപ്പൊ ഇങ്ങളോട് അറിയപ്പ കളിപ്പെട്ടിട്ട് പത്ര പഠിപ്പൊന്നും ഇല്ല ഇ വലുതായില്ലേ ഇ ഉ പ പഠിപ്പൊന്നുമില്ല മറ്റേ ഇങ്ങോട്ട അറിയണേ നല്ല പഠിപ്പ് ഇപ്പൊ സുകുമാ ഹിന്ദി പരീക്ഷയില എ ഗ്രേഡ ആ ഓ വാങ്ങി വന്നതാ എന്റെ നിർബന്ധത്തിന് ഞാൻ നിർത്തിയത് എ് എന്റെ കൂട്ടുകാരി ആഹ് എന്റെ കുട്ടനേ ഞാൻ ഇതുപോലെ തന്നെയാ ഞായ എതൂല ഞാൻ എതൂല ഉമച്ചി എതിക്കോ ഉമെച്ചി എതിക്കോന്ന് പോറ പറ്റൂല ഇത് ഞാൻ പറ അവിടെ ജയവും തോൽവിയും ഒന്നുമല്ല തോ ക്കും തോറ്റാല് പിന്നെ അടുത്തത് പരീക്ഷയ്ക്ക് ഞാൻ ജയിക്കണം അങ്ങനെ ഒരു വാശിയോടെ കൂടിട്ടാ ജയിക്കും. അങ്ങനെ ഞാൻ പറയുംൻ്റെ കുട്ടീനോട് അങ്ങനെന്നെ ചെയ്യലേ എന്നൊക്കെ പറയും അങ്ങനെ ഇാല ഇങ്ങോട് പറയാനേ വല് എന്റെ കുട്ടി സ്കൂൾ പോകുമ്പോ ദേഷ്യം പിടിച്ച് പോകും ഞാ പറയും പൈസ കൊടുക്ക് നാൽപത് റുപിയ കൊണ്ടേ കൊടുക്ക് എക്സാമന് നാൽപത്- നാല്പത് റുപിയ കൊണ്ടോയി കൊടുക്ക ചേച്ചി എന്റെ കുട്ടികയിക്കും ജയിക്കും അങ്ങനെ പറഞ്ഞപ്പോഴാണ് ഏതായാലും- കഴിഞ്ഞ വർഷയിരന്നു ആറാം ക്ലാസ്സില് എന്നിട്ട് ഇപ്പോൾ അതിന്റ സർട്ടിഫിക്കറ്റ് കിട്ട- ഇന്ന് വന്നോക്കും ഗ്രേഡ്വാൻ കാണാലേ ഗ്രേഡ് ഞാൻ പറയും അവർക്ക് ഒക്കെ ഒരു സന്തോഷം നമ്മക്കൊരു സന്തോഷം ഇതാണല്ലോ നമ്മളെ കുട്ടികള് എന്തെങ്കിലൊക്കെ പെരേക്ക് കൊണ്ടോരോ ന്നറിയുമ്പോ നമുക്ക് ഒരു -
അതൊക്കെ അങ്ങനെ തന്നെട്ടോ അത് നല്ലതാണ് അത് പഠിച്ചിട്ട് കിട്ടണ എ ആഹ് ഒരു കപ്പിന്റൊരു മരകഷ്ണം കറുന്നാലും അത്
ആഹ് അതന്നെ അത് ഞാൻ പറഞ്ഞിണ്ട് അപ്പ ഞാൻ ൻ്റ കുട്ടീനോട്ട് ഇപ്പെന്തായി ഇമ്മിച്ചി പറഞ്ഞെന്തായി ആത് തോൽക്കും ആ ക്ക തോൽവിയൊക്കെ സാധാര പക്ഷെ നമ്മൾ തോറ്റാലും ഇനിയത്തെ എക്സാമിൽ ഞാനിതിലും ജയിക്കണം ആഹ് പയില് ജയിച്ച പിറ്റത്തെ രുമ്പോ ചേരുമ്പോ പറ മ് സ്സില് ഇഞ്ജെന്നെ വിചാരിക്കണം ഞാനല്ല ഇജെന്നെ വിചാരിക്കണം എനക്ക് ഇനി ഫസ്റ്റന്നെ വാങ്ങണം അങ്ങനെ ഓരോന്ന് ഓരോ ഘട്ട ഘട്ടം ഘട്ടിലായിട്ട് ഇങ്ങനെ കേറലാന്ന് പറഞ്ഞൊടുക്കും എന്റെ കുട്ടിക്ക് പക്ഷെ എന്റെ കുട്ടിയാന്നിട്ട് പോമ്പോത്തെ പറയാ ആഹ് മാർക്ക് തോറ്റീല്ലേ ജ് പഠിച്ചാഞ്ഞട്ടല്ലേ അതൊക്കെ പറയാ അപ്പം ഞാൻ പറയാം അതൊക്ക ഇമ്മച്ചികള് പറയും അതൊക്കെ പർയും പക്ഷെ ഇജ് മൻസ്
ഞാൻ പറീ ഞാനോര് സ്വൈര്യം കൊടുക്കൂല. ങ്ങട്ടറീ ഞാൻ എന്തേലും മാർക്കു കൊർഞ്ഞാ പറിം ഇതോ ബാ ക്ക്യാട പോയി സത്യം പറ ബാ കേടെ പോയി മാർക്ക് പഠിക്കാഞ്ഞില്ലേ ടി വ്യണ്ട്ട്ടല്ലേ അപ്പൊ ആ അപ്പൊ പറയിമ്പ ചെ ഇത്ര കിട്ടീലേ ആഹ് അപ്പൊ പറിം പിന്നെ പിന്നെ ആരൊക്കേന്നോടും പർഞാങ്ങനെ പറയര്തേ കുട്ട്യേളോട് പ്രോത്സാഹിപ്പിക്കണം മാഹ് ആ മാശാഅള്ളാ ഇത്ര വാങ്ങിയല്ലോ ആ എന്നാ ഇനിയാ അടുത്ത പ്രാവശ്യംഇതിൽ കൂടുതൽ വാങ്ങാൻ നോക്കോണ്ട് ഉമ്മാന്റ കുട്ടിയെ അങ്ങനെ പറഞ്ഞാലാത്രേ കൂടുതൽ കുട്ടികളെ പഠിക്ക ക്ക അയ്നിക്കറിയില്ല ആ എനിക്ക് വേ കേറും ആ ഇയ്യ്